ഹലോ ആഹ് കേ ൾക്കുന്നുണ്ടോ
ആ കേൾക്കുന്നുണ്ട് കേൾക്കുന്നുണ്ട് എന്തിനെ കുറിച്ചാ സംസാരം
ആഹ് നമുക്ക് പണ്ട് നമ്മുടെയൊക്കെ ചെറുപ്പത്തിലുള്ള സാധനങ്ങളുടെ വിലയും ആ വിലയൊന്നുംമല്ലല്ലോ ഇപ്പം ഭയങ്കര വിലക്കേറ്റമല്ലേ
അയ്യോ എന്റെമ്മെ നല്ല മാറ്റാണ് എന്ത് മാറ്റ ണ് ഞാനൊക്കെ സ്കൂളിൽ പഠിച്ചിരുന്ന കാലത്ത് ഇന്നുള്ള സാധനങ്ങൾക്ക് ഇന്ന് എൻ്റെ മക്കൾക്ക് വേണ്ടി ഞാൻ ഷോപ്പിൽ പോയപ്പോൾ ആ റേറ്റ് കണ്ട് അത്ഭുതപ്പെട്ടു പോയി സത്യം പറഞ്ഞാല്
ആഹ് ചേച്ചിയുടെ പരിചയത്തിൽ ചേച്ചിക്ക് അറിയാവുന്ന അരി ഉണ്ടല്ലോ അരി അരിയുടെ ഏറ്റവും ചെറിയ വെല എത്രയായിരുന്നു
അതിനെ കുറിച്ച് ചൊന്നും ഇൻകറീല്ലട്ടാ ഞാൻ പൊർത്തു പോയിങ്ങനെ ഉപ്പ ഉണ്ടായതൊണ്ട് പുറത്ത് പോയി ഇങ്ങനെ
അറിഞ്ഞിട്ടില്ലല്ലേ ആഹ് പക്ഷെ ഞാന് എന്താ പറയാ നമ്മുടെ വീടിനടുത്തുള്ള കടേല് അറിയത്തി അതായത് നമ്മളിങ്ങനെ കൂടെ പോകുല്ലോ കൂടെ പോയിട്ടുള്ള ഒരു പരിചയം എന്റെ ഒരു ഓർമ്മയിൽ നമ്മള് മേടിക്കുന്ന ഏറ്റവും കുറഞ്ഞ പൈസന്ന് ഇരുപത് രൂപ ഒരു കിലോക്ക് ഇരുപത് രൂപ ഉണ്ടായിരുന്നുള്ളൂ ആഹ്. ഇപ്പം അറുപത് രൂപ വരെ ആയില്ലേ അൻപത് അറുപത് ആ ഒരു റേഞ്ച്. അതുപോലെ മീനിന്റെ വില.
ഓ മീനിനൊക്കെ എന്ത് വിലയാ. മീന് പച്ചക്കറി ഫ്രൂട് സ് എല്ലാ സാധന പക്ഷെ ഇതൊന്നും നമ്മുക്ക് ഉപയോഗിക്കാതിരിക്കാൻ കഴിയില്ല അപ്പൊ നമ്മൾ എത്ര പൈസ കൊടുത്താണെങ്കിലും നമ്മളത് വാങ്ങും ഒന്നും പറയണ്ട. ഗ്യാസിന് എത്ര വില കൂടി. ഇന്നത്തെ കാലത്ത് ഗ്യാസ് ഇല്ലാതെ ഒരാൾ ജീവിക്കാൻ പറ്റോ വിറകൊന്നും ഇല്ല വിറകടപ്പിലൊന്നും ഇപ്പം ആരും ഭക്ഷണം പാചകം ചെയ്യില്ല. ഫുള്ള് വിലക്കയ ഏത് മേഖലകളിൽ നോക്കാണെങ്കിലും വില കുതിച്ച് ക
ഇപ്പൊ യുദ്ധവും കൂടെ നടക്കുന്നോണ്ട് എനിക്ക് നാല് സിലിണ്ടർ എങ്ങാണ്ട് ആക്കി കുറച്ച്ല്ലേ. ഒരു വർഷം നമുക്ക് ഇനി നാല് സിലിണ്ടർ കി ട്ടത്തു ഉള്ളു. അതുകൊണ്ട് നമ്മക്ക് ആഹ് ചെയ് തോനെ ആൾക്കാരൊക്കെ ഉള്ള വീട്ടിലായി. റ്റവും ബുദ്ധിമുട്ട്.
ഭയങ്കര ബുദ്ധിമുട്ടാണ് പിന്നെ ആളുകൾക്ക് ഒന്നാമത് വിറകടപ്പില് കത്തിക്കാൻ മടിയണേ അപ്പൊ ഓല് ഫുള്ള് ഗ്യാസ് ഉപയോഗിക്കും.
പിന്നെത് മാത്രല്ല ഇപ്പം കുഞ്ഞുമ മകളുള്ള വീട്ടിലാണെങ്കിൽ അവർക്ക് നമ്മള് കഴിക്കുന്ന ഫുഡ് പറ്റത്തില്ലല്ലോ? അവർക്ക് പാൽ ഉണ്ടക്കണം കുറുക്ക് ഉണ്ടകണം. ഹ് കുഞ്ഞു കുഞ്ഞു ഡിഷസ് ഒക്കെ അവർക്ക് നമ്മ സ്പെഷ്യൽ ആയിട്ട് ഉണ്ടാക്കി കൊടുക്കണം. അതുപോലെ ഇപ്പോ സ്കൂളില് പോകണ കുഞ്ഞുങ്ങളൾ ഉണ്ടെങ്കിൽ പ്പും
ഉ അത് ശരിയന്നെ അവർക്ക് സ്കൂൾക്ക് പോകാനാകുമ്പോത്തനുള്ള കൂട്ടാനൊക്കെ ഉണ്ടാക്കണം എന്നുണ്ടങ്കിൽ എന്തായാലും എത്ര വില കൂടിയതാണെങ്കും നമ്മള് ഗ്യാസ് ഗ്യാസ് ഉപയോഗിക്കൂ നമ്മളിപ്പ വിലക്കായി നോക്കില്ല നമ്മൾ ഗ്യാസ്മേലെ പാചകം ചെയ്യുള്ളൂ.
ത് മാത്രേമനമ്മൾ കടയിൽന്ന് എത്രയോ സ്നാക്സ് മേടിച്ചു കൊടുക്കുന്നത് കുഞ്ഞു കുഞ്ഞു ഓരോ സ്നാക്സ് നമ്മള് വീട്ടിൽ ട്ട്‌ല് ഉണ്ടാക്കുമ്പോ നമ്മുക്കും സന്തോഷം അത് കഴിക്കുമ്പോ അവർക്കും ഒരു ഇഷ്ടം ആഹ് എന്റെ അമ്മ ഇന്ന് സാധനം ഉണ്ടാക്കി അപ്പൊ ഈ ഗ്യാസിന്റെ ഒരു പ്രശ്നം കാരണം ത്തിൽപ്പെട്ടിരിക്ക യുദ്ധം എന്ന തീരുന്ന് ഇങ്ങനെ നോക്കിയിരിക്കുക.
എല്ലാ സാധനത്തിനും വെലയാണ്. എന്തിനും നമ്മളീ ഈ ചെരുപ്പ് ഡ്രെസ്സ് പിന്നെ കുട്ടികൾക്കുള്ള നോട്ട് ബുക്സ് ഓൾക്കുള്ള വേറെയുള്ള ഐറ്റംസ് സ്കൂളിന്റെ ഐറ്റംസ് ഇപ്പൊ സ്കൂളൊക്കെ തുറന്നതിലല് സാധനക്കെ വാങ്ങാൻ പോയപ്പോ ഞാൻ അത്ഭുതപ്പെ അപ്പോൾ ഞാനിൻ്റെ സ്കൂളിൽ പഠിച്ചിരുന്ന കാലത്ത് ഞാൻ വാങ്ങിയ സാധനത്തിന് ഒരു ഇത് പറയാണ് പത്ത് രൂപയാണെങ്കിൽ ഇന്ന്ൻ്റെ കുട്ടികൾക്ക് വാങ്ങിക്കൊടുത്തപ്പോൾ അയ്ന് എരട്ടി വെലയ ഇരുപത് രൂപ ലെറെ കൂടുതലായിരിക്കുന്നു.
ആഹ് നേരത്തേക്കെ പത്ത് രൂപേയുടെക്കെ ബുക്സ് ഒക്കെ അവൈലബിൾ ആയിരുന്നു
അപ്പൊ പത്ത് രൂപയുടെ ബുക്കില്ല. പിന്നെ പേപ്പറിനന്നെ ഒരു പേപ്പർണ്ട് അസൈൻമെന്റ് ഒക്കെ എയ്ത പേപ്പർ ഞാന് പോണ കാലത്ത് ഒരു പേപ്പറിന് അൻപത് പൈസ അങ്ങനെ എത്രയൊ രു ചില്ലറെ പക്ഷെ ഇന്നൊക്കെ എന്റെ മോ മകൾക്ക് വേണ്ടിയ പേപ്പറ് വാങ്ങാൻ വേണ്ടി പോയപ്പെ അത്ഭുതപ്പെട്ടു പോയി. ഒരു രൂപ ഒരു അഹ്
ആഹ്
ഒരു രൂപയാണ് ഒരു പേപ്പറിന് വരുന്നത്.
അതെ പിന്നെന്ന് എനിക്ക് തോന്നുന്നു ഇപ്പം ഈ നമ്മള ഒറ്റക്കറ്റക്ക് വേടിക്കുന്നത് ഭയങ്കര നഷ്ട്ട പിന്നെ ഈ മീഷോയൊന്നും ഒക്കെ നമ്മള് ഒരുമിച്ച് മേടിക്കവായാണെങ്കിൽ ചെറിയൊരു ലാഭം കിട്ടും.
അത് ശരിയാ പക്ഷെ ഒരുമിച്ച് വാങ്ങള ക്യാഷ് അപ്പൊ നമ്മടെ അടുത്തിണ്ടാവില്ല.
ആ അതാ ഈ പറണക്ക് പെൻസിലൊക്കെ ആണെങ്കിലും ഇപ്പം മറ്റേ ബാക്ക് ടു സ്കൂൾ അതിന്റെ സമയൊക്കെ വന്നപ്പോഴത്തന് ഒരുപാട് പേര് മീഷോയിലൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നേ. അപ്പൊ ഒരു പെൻസിലിനൊക്കെ നൂറ് പെൻസൽ അങ്ങാണ്ട് എ ഇരുന്നൂറ് മുന്നൂറ് രൂപയ ഒരു പെൻസിൽനൊക്കെ മൂന്ന് രൂപ്
നമ്മളെട്ത്ണ്ടാവൂല അപ്പൊ നമ്മൾ ഒന്ന് വാങ്ങും പിന്ന വാങ്ങാ വിചാരിച്ചിട്ട് അത് വില ണ് സംഭവം ഞമ്മക്ക് കൂടുതൽ വാങ്ങണതാണ് ഞമ്മക്ക് നല്ലെ പക്ഷെ നമ്മലട്ത് അത്ര ക്യാശില്ല.
പണ്ട് എനിക്ക് നല്ല ഓർമ്മ ഒണ്ടാര്ന്ന് എന്റെ ചെറിയ പ്രായത്തിലൊക്കെ ഈ ഇരുപത് രൂപക്കൊക്കെ മീൻ മേടിക്കുവാര്ന്ന്. ആ ചാളക്കും മത്തിക്കൊക്കെ ഇപ്പം കിലോയ്ക്ക് മുന്നൂറുവ എൻ്റെമ്മച്ചോ.
മീന് പോയിറ്റ് ഒണ
ഒണക്കമീൻ പോലും കിട്ടൂല ഹ്ആ.
ആതാണ് കാലം. അതക്കെ ഒന്നാമത് ഈ വില കയറ്റത്തിന്റെ ഒരു ഇതാണ് എല്ലാം എല്ലാ സാധനത്തിനും പച്ചക്കറീന്റെ അടുത്താണെങ്കിലും അതന്നെ അവസ്ഥ വെല
പിന്നെയും എനിക്ക് തോന്നുന്ന് ആഹ് പച്ചക്കറി എന്തായാലും കഴിക്കാതെ നമുക്ക് പറ്റ ത്‌ല്ലെ മീന് വേടിക്കാതിരിക്കാനും പറ്റൂല്ല
ക്കെ വാങ്ങാതിന്നാ പിറ്റേ ദിവസം മ്മക്ക് മീൻ കഴിക്കാൻ ആഗ്രഹം അപ്പ മ്മല് എത്ര പൈസ കൊടുത്തിട്ടാണെങ്കിലും കൊറച്ചെങ്കിലൊരു മീന് ഞമ്മള് വാങ്ങും
ഇപ്പ ടോളിങ്ങോടെ തൊടങ്ങിയോണ്ട് വീണ്ടും കൂടി വെല
ടോളിങ് ഉണ്ടായ വെല ഇഞ്ഞും കൂടും ഞ് മഴ മഴ കൂടിയാല് പിന്നേയും വെല കു കൂടും
ഇനി ഒരു ഒര് ഇൻക്കോന്നു ഒന്ന് രണ്ടു മാസം കഴിയുമ്പ ചെറിയൊരു വെല കൊർഞായിരിക്കും മീൻന്നൊക്കെ മീൻ കിട്ടാതാകുമ്പോഴത്തേന് ആള്ക്കാര് എറ ച്ച് മേടിക്കും അപ്പഴ്ത്തന്നെ എറച്ചിക്കിടെ വെല കൂ
പക്ഷേ ഇത് എൻ്റെ എന്താച്ച് ഇന്നാ എല്ലാ മനുഷ്യർക്കും വെരവ് കൂടുതൽ വരവ് കൊറവും ചിലവ് കൂടുതലും ആണ്. കാരണം ഒന്നാമത് സാധനത്തിൻ്റെ വെല പോയ് വശം അത്രക്കൊര് വരവില്ല വരുമാനം ഇല്ല വരുമാനം കൊറഞ്ഞ് പക്ഷെ ഞമ്മ്ക്ക് ചെലവ് കൂടി ഞമ്മള് പത്ത് രൂപയ്ക്ക് വാങ്ങിയ സാധനം ഇരുപത് രൂപ എരട്ടിച്ച് പക്ഷേ അതിനെടേല് ഹോസ്പിറ്റൽ കേസക്ക വന്നാ തന്നെ ഞമ്മള ഫുള്ള് ചെലവ്
ആഹ് തീർന്നമ്മ്ക്ക് അപ്പ എന്താലും വയ്യാതിരിക്കുമൊങ ഹോസ്പിറ്റല് പോവാതിരിക്കാൻ മ തൽപ്പം ഗവൺമെന്റ് പോയാ പോലും ടെസ്റ്റിനായാലും ചെറിയ പൈസ ഒണ്ട്
ആ പിന്നെ ഒന്ന് പലപ്പൊരു പനിക്ക് പോയാൽ തന്നെ എത്ര പൈസേണ് ഹോസ്പിറ്റല് തന്നെ ഈടാക്കണത്. എല്ലാ മേഖലകളിലും വെലവർധനവ് നല്ല രീതിയില് ബാധിച്ചിട്ട്ണ്ട്
അതെ അതെ
നമ്മ്ട ബ്ലഡ് ടെസ്റ്റ് ചെയ്യ്ണോടുത്തായാലും ഇഞ്ചെക്ഷൻ വെക്ക്ണോടുത്തായാലും ഡോക്ടർമാരെ ഫീസന്നെ ഒരു അടിക്കടി കൂട്ടാണ് നൂറ് അപ്പപ്പ പണ്ടൊക്കെ അൻപത് രൂപ ഉള്ളയ്നോ ഒരു ഡോക്ടറ്ടെ ഫീസ് ഇപ്പത് നൂറ്റി അമ്പത്, ഇരുന്നൂറ്, ഇരുന്നൂറ്റി അമ്പത്, മുന്നൂറ് അഞ്ഞൂറ് വരെ ആയി
ഉം നമ്മളുടെ മിക്കവാറും ഡോക്ടേഴ്സ് എല്ലാം മുന്നൂറാ
ആഹ് മ് ചുരുങ്ങിയ ഒരു മേഖലകളിലുള്ളവര് ആ സ്പെഷ്യലൈസ് ഡോക്ടറിന് ഫുള്ളും മുന്നൂറ് മുന്നൂറ്റൻപത് രൂപന്ന ആണ് പക്ഷെ അല്ലാതൊരു ജനറൽ ഇതായിട്ട് ക്ലിനിക്കില് ചെറിയ എന്തെ അവർക്കുണ്ട് ഇരുന്നൂറ് രൂപ പണ്ടക്ക അത് അൻപത് രൂപ അല്ലേര്ന്നാ
അത് പോട്ടെ നമ്മളിപ്പം മുന്നൂറുരേക്ക് ഡോക്ടറെ കണ്ടെന്ന് വിചാരിക്ക് മരുന്നിനാവും അറുന്നൂറ് അഞ്ഞൂറും അപ്പ അപ്പോഴത്തേന് നമ്മളൊരു ഡോക്ടറിനെ കണ്ട ഒരു സിറ്റിങ്ങിന് അന്നെ ആയിരത്തിപ്പൊറത്താവും
ഇതൊക്കെ ഒരു ഒഴിച്ചു കൂടാൻ പറ്റാതൊരു സംഭവങ്ങളല്ല അപ്പൊ ഞമ്മൾ എന്തായാലും ഇതൊക്കെ നമ്മള് ചെയ്യും പോകാതിരിക്കാൻ പറ്റൂല സാധനങ്ങളിയാലും എത്തന വില കൂടിയാലും ഞമ്മക്ക് വാങ്ങാതിരിക്കാൻ പറ്റൂല നമ്മുക്ക് ജീവിക്കണ്ടേ കടം വാങ്ങിട്ടെങ്കിലും ഞമ്മള് ഞമ്മടെ കാര്യങ്ങള് ചെയ്യില്ലേ
ആഹ് പലിശയും ചെറുതായിട്ടൊക്കെ ഇവരു കൂട്ടുന്നുണ്ട് ചെറിയ ഒരു എമൗണ്ടിലാണെങ്കിലും സ്ഥിരമായിട്ടൊക്കെ അടച്ചു പോവാനുള്ളവർ
ഏയ്യ് നമ്മളീ കുടുംബശ്രീ പോരാത്ത സംഭവങ്ങളിലൊക്കെ ആഹ് ആഹ് ഈ കുടുംബശ്രീ ഇതിലൊക്കെ നമ്മൾ ലോൺ എടുക്കുമ്പള് ഇപ്പ ആ ലോണെടുക്കുമ്പ പലിശ കൂടും അഞ്ച് ശതമാനള്ള പലിശ ഇപ്പ ഏഴ് ശതമാനാക്കി
ഓഹ്
എല്ലാ മേഖലക ഇനി എടുത്ത് പറയാല്ലാ എല്ലാ മേഖലടും ഒരു മനുഷ്യന്റെ ജീവിതത്തിന് ആഹ് അതന്നെ ഫോൺ ഇല്ലാതൊരു മനുഷ്യക്ക്ന്ന് ഉപയോ എന്താ പറയാ ജീവിക്ക ഉം ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥ അപ്പ ഫോണിന്റെ റീ
ഇപ്പം അതന്നെ ഒര് മൂന്നാള് മൂന്ന് ആൾക്കാർ ഉണ്ടുന് വിചാരിക്ക് ആ മൂനാൾക്കാർക്ക് ഏറ്റവും കുറഞ്ഞ ഒരു പ്ലാൻ തന്നെ വെച്ചാൽ നമുക്ക് മുന്നൂറ് രൂപ വരും
ചെയ്യണം അതന്ന ഏറ്റവും എളു ചെയ്യണോങ്കി മൂന്ന് പേര് ആവുമ്പോഴത്തേനു തന്നെ തൊള്ളായിരം രൂപയായി ഫോൺ റീചാർജ് മാത്രം പിന്നെ സൺഡയറക്റ്റ് അല്ലെങ്കിൽ ഇപ്പൊ കേബിളെങ്കി കേബിള് അതിനെ
ഫോണിൻ്റെ പൈസ കഴിഞ്ഞാ അമ്മള് അന്ന് വൈകുന്നേരം തന്നെ ഫോൺ റീചാർജ് കാരണം ഫോണില്ലാത്തൊരു മനുഷ്യൻ അപ്പോ അത് എത്ര രൂപായാലും ഫോണിൻ്റെ ആൾക്കാര് കൂട്ടിയാൽ നമ്മളത് ചെയ്യും ചെയ്യാ
ആ അതാണ് ഏറ്റവും ചെറിയത് മുന്നൂറ് പണ്ടൊക്കെ ആണെങ്കി നമ്മള് മുപ്പത് രൂപയ്ക്കൊക്കെ ഒരു കാർഡ് മേടിച്ചിട്ടോണ്ടിരുന്ന ലൈഫ് - പത്ത് രൂയക്കും ഇരുപത് രൂയക്കും കാർട് അമ്മള് മേടിച്ചിടുമായിരുന്നല്ലോ അത്രയും വിളിച്ചാ മതി ഇപ്പൊ ഒരു അൺലിമിറ്റ് തരുന്നെങ്കിലും സത്യത്തി ഈ അൺലിമിറ്റഡിന്റെ ആവശ്യം വരുത്തില്ല ഒര് ദിവസം ആരെയും വിളിക്കാത്ത ദിവസങ്ങളൊക്കെ വരുവല്ലോ
ഞാനൻ നിന്റെ ഫോണിൽ ആരെയും വിളിക്കത്തില്ല വെറുതെ നെറ്റ് ഉപയോ പിന്നെന്നല്ലാതെ വെറുതെ അൺലിമിറ്റഡ് കാൾ പക്ഷെ അതൊക്കെ അവ അവിടെ ഓരോരോ ടെക്നിക്കുകളാണത്
അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഇപ്പൊ നമ്മള് ടി വി റീചാർജ് ചെയ്യുന്നു അതും ഏകദേശം എനിക്ക് തോന്നുന്ന് മുന്നൂറ് രൂപേടെ പ്ലാനുകളെ കൂടുതൽ ആൾക്കാ ഇരുന്നൂറ്റി അമ്പത്ന്ന് എടുക്ക ഏറ്റവും കുറഞ്ഞ പ്ലാന് ഇരുന്നൂറ്റി അമ്പത സൺഡയറക്റ്റ്ന് അതോ ഇരുപത്തെട്ട് ദിവസം അതോ ഈ പറഞ്ഞ കണക്ക് മുപ്പത് ദിവസവും ഇല്ല ഇരുപത്തെട്ട് ദിവസേ-
അതാണ് അത്ഭുതം നമ്മള് ഒരു മാസം നമ്മൾ ഉപയോഗിക്കുന്നത് മുപ്പത് ദിവസവാണ് പക്ഷെ നമ്മള് ഫെബ്രുവരിയിൽ മാത്ര അത് ഇരുപത്തെട്ട് പക്ഷെ അത് ഫോണിന്റെ കാര്യത്തിൽ എല്ലാം റീചാർജും ഇരുപത്തെട്ട് ദിവസ ഇരുപത്തെ
ആഹ് ഇരുപത്തെട്ട് ഇവരെന്തിനാ ഈ ഇരുപത്തെട്ട് ദിവസം മുപ്പതാക്ക നമക്ക് ഒരു മാസം അങ്ങനെ നമുക്ക് ഒര് ഒരു റീചാർജ് കൊറഞ്ഞു കിട്ടത്തില്ലേ
പത്തെട്ട് ദിവസം അല്ല മുപ്പത് ദിവസം ഓരാക്കണില്ല
അതൊന്നും ശരിയാക്കാൻ ഇവിടെ ഒരു മന്ത്രിമാരും ഇല്ല ആരും - ല്ല
അതില്ലായി ശരിയാണ് വിലകയറ്റാ നമ്മളെ മനുഷ്യന്മാരെ വിലകയറ്റ് നമ്മുടെ പാവപ്പെെട്ടേ കർഷകര് അങ്ങനെയൊക്കെ കൂലിപ്പണി ചെയ്യുന്ന ആൾക്കാാര് അവരൊക്കെ നല്ലവണ്ണം ബാധിക്കൂട്ടാ
അതെ ഈ മഴ മഴ കാരണം ഇപ്പ എന്തോര ആൾക്കാരെ ജോലി ഇപ്പോോെ
ആ പക്ഷെ സാധനത്തിന് വേില പ്രേമ ഇല്ലോ
അതാ അവരിക്കും ജീവിക്കണ്ടേ അവർക്ക് സ്കൂള പോകുന്ന മക്കളും ഒക്കെ കാണും അപ്പോൾ അവർക്ക് വല്ലം കൊടുക്കണ്ടേ സ്കൂൾ ഉള്ള ദിവസം ഒക്കെ ഒരു നേരം അവര് സ്കൂളിൽ ആയിക്കും രാവിലെയും വൈകിട്ടോ എന്തോ ചെയ്യും അല്ലെങ്കിൽ ശനി ഞായർ എന്തോ ചെയ്യും
വിലക്കയറ്റം നല്ല ബാധിക്കണ്ട് പാവപ്പെട്ട ജനങ്ങള്െ പക്ഷെ എന്നാ ഇപ്പ പാലിിന തന്നെ വില കൂട്ടിയില്ലേ അല്ല ഈ പാവപ്പെട്ട ജനങ്ങള കൂ ആ കൂടുതൽ ബാധിക്കണതേ അവരാണ്ിപ്പ മിൽമക്ക് പാലിന്റെ വില കൂട്ടി
ആഹ നാല് രൂപ കുട്ടി
ഒച്ചടിക്ക് നാല് രൂപ കൂട്ടിന്ന് അപ്പൊ ഇതൊക്കെ എന്താണ് നമ്മള് പാവപ്പെട്ട നമ്മള് പാവപ്പെട്ട ജനങ്ങൾ അത് ശരിയാണ് വിലക്കയറ്റ മതി യൂ് ആഹ ഓട്ടോ ചാർജ് കൂട്ടി ബസ് ചാർജ് കൂട്ടി കട്ടും ബസ് ചാർജ് കൂട്ടുമ്പോ നമ്മള് പാവപ്പെട്ട കുട്ടികള് ബസ്സിൽ പോകുമ്പോൾഓർക്കുള്ള സീറ്റ് കൺസ്ട്രക്ഷൻ കാർ ഇതി അത് അത് കൂട്ടും ഞാനൊക്കെ സ്കൂളിൽ പോയന്ന് ബസ്സിൽ കേയറ്പോൾ ഒരു രൂ കൊടുത്താൽ മതി ഇപ്പോ അടുത്ത് ഞൻ ബസിൽ കയറിയപ്പോൾ കുട്ടികളോട് ചോദിച്ചപ്പോൾ കുട്ടികൾ അഞ്ച് രൂപയാണ് സീറ്റ കുട്ടികൾക്ക് അ യാത്രകള അഞ്ച് രൂപയാണ് ഇനി അത് ഈ ഇതിനൊക്കെ വില കൂട്ട ള പ രൂപയാക്കും
ഇനി മിനിമം ചാർ ഇനി മിക്കവാറും പതിനഞ്ചൊക്കെ ആക്കുമായിരിക്കട്ടും അവര് അതി ഇടക്കൂടുപ്പ അവര് സംമ്മര കാരണം പെട്രോള് വില കൂട്ടുമ്പോൊ അവരെന്ത്തു ചെയ്യാന നമുക്ക് അവരെയും കുറ്റം പറ അവർക്കും ജീവിക്കേണ്ടേ ബസ്സുകാർക്കും
ക്കെട്ട
ആഹ ആഹ ശരി ശരി